ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു.
എഹ് ചുമ്മാ ഇരിക്കണോ
വെറുതെ ഇരിക്ക്യായിരുന്നു.
വെർതെ ഇരിക്കാ ആഹ് വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ലില്ല വർക്കന്നുല്ല വീട്ടിൽ തന്നെ.
ഉം ക്കളെ നോക്കിയിരിക്ക അതൊരു പണിയാ നല്ലൊരു പണിയാണ് മക്കളെ നോക്കിയിരിക്കന്നത്
ആഹ് മക്കള് പോയി കഴിഞ്ഞഴിഞ്ഞാ പിന്നെ പണിയൊന്നുല്ലല്ലോ വെറുതെരി
പണിയില്ല ഇനി മക്കള് വരണം അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ അതെ അതെ ഫുഡൊക്കെ രാവിലെ വെക്കോ
ആ് ഫുഡ് രാവിലെ ആ് രാവിലെ വെക്കും പിള്ളേർക്ക് കൊണ്ടോണ്ട ആയൊണ്ട്
രാവിലെ വെ
ഉം ഫുഡ്‌ ഒക്കെ രാവിലെ ആവും
ഒരു നേരമാണോ വയ്ക്കുന്ന ഒരു ദിവസം അതോ രണ്ടു നേരം വയ്ക്കുന്നു രണ്ടു നേരം വയ്ക്കും
ഒരു നേരം വെചാലാവൂല ഇല്ല റേഷന ഒക്കെ ഇടുന്നെങ്കില്
ആ
ഒരു നേരം വച്ചാ വൈന്നേരം ആകുമ്പഴത്തേക്കും അത് രാവിലെ തണുക്കൂല്ല പിന്നെ തിളപ്പച്ച് ഊറ്റാൻ പറ്റു റ്റൂല്ല അപ്പൊ രാവിലത്തേക്ക് മാത്രം വെക്കും
വൈകിട്ട് ചോറാണോ കഴിക്കുന്നത് വൈകുന്നേരവും ചോറാണോ
ആഹ് വൈന്നേരം ചോറ കഴിക്കല് ചപ്പാത്തി അങ്ങനെ കഴികലില്ല ഉം ചപ്പാത്തി വേണ്ട എല്ലാർക്കും ചോറ് മതി
ചോറ് എളുപ്പമുണ്ടോ പക്ഷെേ ഒരു കണക്കിനല്ലേ
ഒരുകണക്കിന് എളുപ്പ ചപ്പാത്തിന്റെ പണി എനിക്ക് ഇഷ്ടല്ല കഴിക്ക കഴിക്കാനും ഇഷ്ട അല്ല
പക്ഷെ എനിക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ട പക്ഷെ പണിച്ചിരിപ്പാടാ
ആഹ എനിക്കത്ര വലിയ പ്രിയല്ല
ഇല്ലല്ലേ ആഹ് അച്ഛനോ എന്റെ അച്ഛന് ചപ്പാത്തി കാണുമ്പോ ചതുർത്തി കണ്ട പോലെക്കോ അതെന്നാ അറിയത്തില്ല ചപ്പാത്തി അച്ഛൻ പറഞ്ഞന്നെ പറയാമോ ജയിലിൽ കിടക്കുന്നവരൊക്കെ ചപ്പാത്തി കഴിക്കന്നെ അതുകൊണ്ടായിരിക്കും ആ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിലുള്ളത്കൊണ്ടതോ
ഉം പറ്റൂല്ല കാരണം നമ്മള് സാധാരണ ഗോതമ്പ് പൊടിന്റെ ഒക്കെ ആവുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ലൂസ് പൊടി കിട്ടൂലേ നൈസ്‌ പൊടി കിട്ടും ഈ മൈദ കൂട്ട അതുണ്ടെക്കെയാണ് പിന്നെയും എനിക്ക് ഇഷ്ടം കഴിക്ക
ആ തനി ഗോതമ്പൂ പിടിക്കത്തില്ല
ഗോതമ്പ് പിടിക്കത്തില്ല എന്താണോ പറ്റില്ല അത്ണ്ടാക്കുന്ന ഉണ്ടാക്കിയാൽ തന്നെ എനിക്കൊരു ഇതാവുന്നില്ല ഉണ്ടാക്കാനും ഇഷ്ടല്ല പിന്നെ ആർ അങ്ങനത്തെ നിർബന്ധ ഇില്ലാട്ടോ പിള്ളർകാണെങ്കിലും അത് ചപ്പാത്തി ഒന്നും വേണ്ട പൂരിയാക്കികൊടുത്താ കഴിചോളും
ആ എണ്ണേ പൊരിച്ച് ഉം
ആർക്കും വേണ്ട അമ്മകൊക്കെഷുഗറാ അമ്മ പോലും കഴിക്കില്ല
അതെല്ലേ അപ്പൊ അമ്മക്കെ ചോറ് കഴിക്കൂ ഷുഗർ ആയിട്ട്
നുറുക്ക ഗോതമ്പിന്റെ ഉപ്പ്മാവാക്കി കൊടുക്ക് രാത്രി മുറുക്ക് ഗോതമ്പ് ഉം ചപ്പാത്തി അമ്മക്ക് ഇഷ ഇഷ്ടല്ല അമ്മക്ക് മടുപ്പാ പറയും കുറേ കാലം തിന്നല്ലോ
ആ പക്ഷെ ചെയ ചപ്പാത്തി നമ്മൾ പറയുന്ന പോലെല്ല അതിനകത്ത് ഇതെല്ലാം സംഭവങ്ങളെ കൂടുതലാന്നേ ഇപ്പോൾ ഷുഗറുകാര് കഴിക്കാന്ന് പറഞ്ഞാലും ആ
എന്താ പറയാ ചോറിനെ പോലെ പെട്ടെന്ന് ദഹിക്കില്ലാത്തുകൊണ്ടേ അതാണ് അതേയൊ ഉള്ള ഗുണം അല്ലാണ്ട് ചോറും അതൊം സെയിം തന്നെയാണ്
എന്റെ ബ്രദറിനാണെങ്കില് ചോറ് കഴിക്കാതെ ചപ്പാത്തി കഴിച്ച് കഴിച്ച് കൊളസ്ട്രോൾ കൂടിപ്പോയി ആഹ്അതെ ചപ്പാത്തി ഏറ്റവും ഉണ്ട രാവിലെ ചപ്പാത്തി ഉച്ചയ്ക്ക് ചപ്പാത്തി വൈകി ചപ്പാത്തി അങ്ങനെകഴിച്ച് കഴിച്ച് കൊളസ്ട്രോൾ ആയി ഇപ്പം മം അവനും മടുത്ത് കഴിച്ച്
ആഹ് ഹ
ഉം പിന്നെ ഇനി എന്ന പരിപാടി പകല് വീട്ടിലിരുന്ന്
പകല് പരിപാടിഒന്നും ഇല്ല വെറുതെ ഇരിക്കല്ലെ ഇതല്ലേ ഇപ്പ ഈ ഒരു പരിപാടി തുടങ്ങിയേ പിന്നെ
ആഹ്
ആള ആതകഴിയാനുണ്ട് എനിക്ക് കൊറെ വിളിക്കാനുണ്ട് ഞാനിപ്പൊ തൊടങ്ങിയുള്ളൂ അപ്പംഉം
ഒരു മാസം പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ടൊരു നേരം പോക്ക് ഉണ്ടായിരുന്നല്ലെ അല്ലെ
സമയം ഇല്ലായിരുന്നു ആളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. വെക്കേഷൻ ആകുമ്പോളെ ആൾക്കാരൊക്കെ വരും എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങ് സമയം രണ്ടു മാസക്കാലം അങ്ങനെ കഴിഞ്ഞു പോയി
പോയി വെക്കേഷന് എവിടെ പോയി ടൂർ പോയോ
വെക്കേഷൻ ആ വെക്കേഷൻ ടൂറ് അങ്ങനെ പോയില്ല വേറെ മരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു
അയ്യോ ആണോ
അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല പിന്നെ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോ വന്നു അത്രേ ഉള്ളൂ ഉം.
റിലേറ്റീവ്സ് ആണൊ മരിച്ചത് ആരേലും അതെല ആ ഹ് അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ അടക്കുമ്പോഴ
ആഹ് സമ ആഹ് ആഹ് നൊരു സം ആഹ് അത് വന്നില്ല ഇപ്രാവശ്യം എല്ലാരും ആ ഒരു ഇതുവായിട് ട്ട് എല്ലാരും ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു
ആഹാ അതെല്ലെ
ഉം അതോണ്ട് അങ്ങനെ പോയി
ആഹ് വീട്ടില് ആളുകൾ ഉണ്ടങ്കി തന്നെ നമുക്ക് എങ്ങും പോവാനും പറ്റത്തില്ലല്ലോ അതെ നമക്കൊക്കെ എപ്പോളും പണി തെരക്കുള്ള ആളുകളല്ലെ ഉം ഞങ്ങള അങ്ങനെ ഒര് പ അച്ഛനും അമ്മ ഒന്നും ഇല്ലാത്തതോണ്ട് ഞങ്ങള് മാത്രേ ഉള്ളേ ഞങ്ങളിപ്പോ ഹസ്ബന്റും പിള്ളേരും ഞാനും മാത്രേ ഉള്ളതുകൊണ്ട് വല്ല്യ ഒരിതി ഇല്ലായി ആഹ് എല്ലാരും കൂടെ ഉള്ളപ്പോ നമുക്ക് രസമാണ് ആഹ് നമ്മളീ കൂട്ടു കുടുമ്പം അതാണ് കൂട്ടുകടുമ്പോ അണുകുടുംമ്പോ തമ്മിലുള്ള വ്യത്യാസം അത
ഉം എനിക്ക് അതാ ഇഷ്ടം
അത് നല്ല രസാണ് നമ്മള് എപ്പോഴും എങ്കേജ്ഡ് ആയിരിക്കും
ആഹ് അതെ
ഇതിപ്പോ നമ്മള് മാത്രം ആവുമ്പോ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഇല്ല എന്നും ഇതെന്നെ എന്നും ഒരേ പണി രാവിലെ എണീക്ക ചോറും കറികളും വെക്ക പിള്ളേരുടെ കാര്യം നോക്കും ഹസ്ബൻഡ് കാര്യം നോക്കു ഇല്ല ഇപ്പൊ ഞാൻ പോവലില്ല മോളിപ്പ മൂന്ന് വയസ്സായിട്ടേ ഉള്ളെ
ആഹ് ഹ ഹ
മോളെ ജസ്റ്റ് ഇപ്പം നഴ്സറി അങ്ങടുത്തെ അംഗൻവാടി ഉണ്ട് അവിടെ വിടാൻ തുടങ്ങിട്ടുണ്ട് ഇപ്പൊ
ആഹ് ഹ ഹ മൂത്തയാളോ മൂത്തയാള് പഠിക്കുന്നേ ആഹ് ഹ അത്ര ഡിസ്റ്റൻസ് ഉണ്ട്ല്ലേ
ആഹ് നല്ല ഡിഫ്രറൻസ്ണ്ട്. പതിനൊന്ന് വയസിന്റെ വ്യത്യാസം ഉണ്ട്
ആഹ് ആഹ്
ആഹ് അതെ ഉം ഇപ്പ രണ്ട് മക്കളാണോ
ഇല്ല എനിക്ക് മൂന്നാള്
മൂന്ന് പേരുണ്ടോ മൂന്നു പേര് സ്കൂളിൽ പോയി ആണോ ഏതെക്കെ ക്ലാസ്സിലാ
മൂത്താള് എട്ടില് രണ്ടാമത്തെത് ആറില്
ആറ്ല് ആഹ് എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് കുട്ടികൾക്ക്
വീട്ട്ലാ കുഴപ്പല്ല മുത്തയാ കുഴപ്പമൊന്നുമില്ല എന്നാലും പഠിത്തത്തിനൊന്നും വലിയ മോശം ന്നുല്ല.
ആഹ് അയ്യോ അത് ഏറ്റവും വലിയൊരു നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം അതാ അവര് പഠിക്കുമെങ്കിൽ നമുക്ക് പകുതി സമാധാനാ അതെ
ബേക്ക്ന്ന് ഇങ്ങന തള്ളി തള്ളി കൊണ്ടോയാലേ ഉള്ളൂ.
അതെല്ലേ അഹ് എന്റെ മൂത്തയാണ് കുഴപ്പമില്ലാട്ടോ നന്നായിട്ട് പഠിക്ക യും പക്ഷെ ഇളയാൾ ഇച്ചിരി എനിക്ക് തോന്നുന്നു ഇച്ചിരി പുറകോട്ടാ തോന്ന എന്നാന്ന് വച്ചാല് നമ്മള് പഠിക്കാൻ പറയുമ്പോഴേ പറയും എന്നെ എല്ലാം അങ്കവാടി പഠപ്പിക്കുന്നുണ്ട് ഇനി വീട്ടിലൊന്നും പഠി ഇല്ലന്നാ പറഞ്ഞേക്കന്ന് പറഞ്ഞു എന്ന പിന്നെ ഒരു താല്പര്യ കുറവാണ്
ആഹ് ആഹ് ആഹ്
ചെന്നിട്ട് പേര് തിരിച്ചു പറയും ടീചെർനോഡ് എന്റെ വീട്ടിൽ എന്നെ ഇച്ചേച്ചി പഠിപ്പിക്കും അതോണ്ട് അംഗൻവാടി പഠിപ്പിക്കേണ്ടാന്ന് ചേച്ചി പറഞ്ഞിട്ടെന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റ് തിരിച്ചു വെക്കുന്ന ആളാ
ആഹ് ആഹ് ആഹ്
പിള്ളേർക്ക് എപ്പോഴും കളി ചിരി അതൊക്കെ ഇഷ്ടം
അഹ് കുഞ്ഞല്ലേ അതുകൊണ്ട് കുറച്ച കിടക്ക കുറച്ച ഇത് വരണമെങ്കിൽ കുറച്ചുകൂടെ കഴിയണ ഒരു ഹൈസ്കൂൾ ഒക്കെ എത്തണം ഇവരൊന്ന് ശേ ശരിയാവണം അല്ലാണ്ടന്ന് ഇവര് ശരിയാവില്ല സ്വന്തമായിട്ട് അഹ് സ്വന്തമായി ട്ട് അവർക്ക് വരണെങ്കി ഇച്ചിരി ഉത്തരവാദിത്യം വരാണെങ്കിൽ ഹൈ സ്കൂൾ ഒക്കെ എ എല്ലാണ്ടൊന്നും അവരാവുള്ളൂ നമ്മളിങ്ങനെ പുറകേ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കണം
ഇരിക്കണം അതെ അത് പഠിപ്പിന് മാത്രല്ല എല്ലാ കാര്യത്തിലും അവരെ
എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെ പഠി മൊത്തത്തിൽ മാത്രല്ല ഒന്നുല്ല തിന്നാ വരെ അങ്ങനെ തന്നെ സ്വയം അഹ് അങ്ങനത്തെ ചിന്താഗതി ഒന്നുല്ല വേണെങ്കിൽ ആഹ് വീട്ടിലുള്ളവർക്ക് വേണെങ്കിൽ എന്നുള്ളരു
അതെ അതെ എനിക്കുത് ഇവിടെ കഴി കഴിക്കാനാണ് ഇവിടെ രണ്ടുപേരും പാട് ല്ലാ ഭയങ്കര പാട്ടിആഹാരം കഴിക്കാൻ അത് തന്നെ ഒരു യു യുദ്ധമാണ് സത്യം പറഞ്ഞാ രാവിലെ ഈ കുറച്ച നേരഉള്ളുവർ പോന്ന ഈ സമയം കുറച്ച് നേരാണെങ്കിലു ഉണ്ടല്ലോ അതൊരു യുദ്ധ
മേ
അത് കഴിഞ് പി സ നമ്മള ഇങ്ങനെ ചുമ്മാരിക്കുമ്പോ ഇങ്ങനെ ഓർക്കും രാവിലെ എന്ത് ദൃതി വെച്ചാ വിടുന്നെ എട്ട് മണിക്ക് വണ്ടി വരുവേ
ആഹ് ആഹ് ആഹ്
എട്ട് മണിക്ക് വണ്ടി വരുമ്പോ കഴിപ്പിച്ച് റെഡിയാക്കി നിർ പന്തേ കഴിക്കാൻ പറഞ്ഞ വിളിച്ച് വിളിച്ച് മടു അഹ് എന്ത് കൊടുത്താലും അതിന്റെ നാലില് ഒന്ന് കഴിക്കും
കൊറെ പോണോ ദൂരെ പോണോ സ്കൂള്?
ഒരു മൂന്നാലു കിലോമീറ്ററുണ്ട് അപ്പൊ സ്കൂൾ വണ്ടിണ്ടെ. സ്കൂൾ വണ്ടി വരും ആഹ് നമ്മടെ മിറ്റത് വരും. എന്നാലും നമ്മളാ സമയത്തില് റെഡി, റെഡി ആകണല്ലോ ആ സമയത്ത്.
അഹ്, ആഹ്.
അതെ അവിടെ എങ്ങനെയാ സ്കൂൾ അടുത്താണോ?
ആഹ് ഇവിടെ രണ്ട് കിലോമീറ്റർ. ഉണ്ടാവു ഉം ആഹ് ഇല്ല നടക്കുവൊന്നുംല്ല നടക്കാനില്ല നമ്മുടെ ഉമ്മ. ലൈൻ ബസ്സുണ്ട് പക്ഷെ ചെറുത ചെറുത് ആയ കൊണ്ടേ കുഞ്ഞിത്. മൂന്നിൽ അത്രയല്ലേ ഉള്ളൂ ആള് അത്രയല്ലേ ഉള്ളൂ അന്നേരം പിന്നെ പഠിക്കകൂടെ ബസ്സുണ്ട് പക്ഷെ നമ്മ പിന്നെ വി വിട്ടില്ല സ്കൂൾ ബസിന് തന്നെ പോട്ടെന്ന് വിചാരിച്ചു രണ്ടു പേര്.
പോലൊന്നും അല്ലല്ലോ ആരെയും ഇപ്പൊ നടത്തി വിടുത്തുല്ല.
അഹ് അഹ് അല്ല ഇവർക്ക് ലൈൻ ബസ്. ബസ്സിന് പോണ്ട വിതേള്ളൂ പക്ഷെ എന്താച്ച് കഴിഞ്ഞാല് ഒരു നേരം ഇല്ലാണ്ടായി രാവിലത്തെ ട്രിപ്പ് ഇല്ലാണ്ടായി. കഴിഞ്ഞ പിന്നെ ലേറ്റ് ആവുല്ലേ അത് കുറച്ചോടെ സേഫ്.
വിടാനും പോകാനും എല്ലാം പാടല്ലേ അവർക്കും പാടായിരിക്കും.
ഉം ആഹ് ഇല്ല കൊഴപ്പില്ല നമ്മക്ക് കൊഴപ്പില്ല നമ്മള പഠി പഠിക്കക്കൂട മുറ്റവും റോഡും നമുക്ക് സെയിം ഒരേ പോലെയാണ് അപ്പോ കൊഴ പ്പോല്ല നമ്മള അറിയുന്ന ആൾക്കാര് വേണം അതൊന്നും പ്രശ്നോല്ല പക്ഷേ ഞാൻ. പുള്ളിക്കാരൻ സമ്മതിക്കില്ല കുഞ്ഞായോണ്ടെ അതിനെ അങ്ങനെ കേ കേറ്റിവിടാഞ്ഞാ സ്കൂൾ ബസിനങ്ങ് വിട്ടാ മതിയന്ന് പറഞ്ഞ് മൂത്ത്. പേര അത് തന്നെ ഇവിടന്ന് കേറ്റിവി ട്ട നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിതുണ്ട് ഇത് അവിടെ ചെന്ന് എറങ്ങിയോ എന്താന്ന്. ഒരു ടെൻഷൻ ആയിരിക്കും നമ്മുക്ക് അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് നിന്നില്ല.
എങ്ങനെ മടിയുണ്ടൊ പോവാൻ ചെറിയാക്ക്?
എന്തോ?
ചെറിയ ആൾക്ക് എങ്ങനെണ്ട് ഉഷാറാണോ പോകാൻ?
ആഹ് പോകാൻ പ്രശ്നൊന്നുല്ല അങ്ങനത്തെ പ്രശ്നൊന്നും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല മടിയും കാര്യങ്ങളൊന്നുല്ല.
ഇല്ല. ആ ഇപ്പ ഈ രണ്ട് ദിവസട്ട് മഴയും കൂടെ കുറവായതു കൊണ്ട് വലിയകൊഴൊപ്പല്ല മഴയാമ്പൊഴാ.
ആഹ് മഴയാവുമ്പോളാണ് ഈ പ്രശ്നം. ഇല്ലെങ്കി പ്രശ്നൊന്നുല്ല. മഴയാവുമ്പളപാട് അടഞ്ഞ മഴയൊക്കെ.
അതെ പെയ്തകഴിഞ്ഞ വർഷത്തെ പോല.
ഇല്ല അല്ലെ ഇല്ല എന്താണ് എന്തിനാന്ന് അറിയത്തില്ല. ഈ മാസം അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇനിയിപ്പോ വലിയ എന്തെങ്കിലുക്കെ വരാനൊക്കെ ആണോന്ന് ആരു കണ്ടു എവിടെ. ക്കോ എന്തൊക്കെക്കെയോ സുനാമിം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. പ്രശ്നങ്ങളൊക്ക വരുന്ന് നമുക്ക്. അതെ ഇപ്പൊ പെട്ടെന്നൊന്നും എന്താ പറയേണ്ട ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല പെ പെട്ടെന്നൊരു വെയ്ത്ത് പെയ്യാനാണെന്നൊന്നും അറിയില്ല.
ആഹ് കഴിഞ്ഞതവണ നമുക്ക് ഏഴെട്ടു മാസം മഴ കിട്ടിയോണ്ട് ഇ ഇപ്രാവശ്യം മഴ കുറവാണെന്ന് ഇങ്ങനെ പൊതുവെ പറയപ്പെടുന്നുണ്ട്. അതാണോ ആ മഴയോട് മഴയല്ലാരുന്നോ കഴിഞ്ഞ വർഷം.
എന്തോ?
കഴിഞ്ഞോസം ഫുള്ള് മഴയല്ലായിരുന്നോ.
മഴയാ പക്ഷെ നമ്മക്ക് ഇവടെ അങ്ങനെ മഴയില്ലാട്ടോ.
ആഹ് ഞങ്ങക്ക് അങ്ങനായിരുന്നെടോ ഒരു ഏഴ് എട്ട് മാ മെയ് മാസം മഴ തൊടങ്ങിയിട്ട് ഒരു എ ട്ടു മാസത്തോളം മഴയായിരുന്നു. അന്ന് ഡെയ്ലി മഴയായിരുന്നു. ആ ഓണത്തിന്റെ ഒക്കെ സമയ ത്തൊരു രണ്ട് മൂന്നോസം ഒന്ന് തോർന്നു തുടങ്ങിയത് ഓണം ഒക്കെ ആയപ്പഴ്.
അതെയോ മ
ഉം അത് കഴിഞ്ഞ് പിന്നേം കൊറെ നാള് മഴയായിരുന്നു. ഉം അതുകൊണ്ട് ഇത്തവണ ത്തെ കണ്ടീഷൻ കണ്ടിട്ടൊരു ഇത്. ഉം.
ഇപ്പൊ തൻ ഇനി ഇപ്പ എന്താ. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല.
ഇങ്ങനെ ഇരിക്ക്യാണ് ആഹ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുല്ല. എന്തോ?
കാര്യങ്ങളൊക്കെ എന്നാ നടക്കട്ടെ ശരിയെന്നാല്. ഓക്കേ ടാ.